ഹലോ
ഹലോ
അആ....
കേൾകുന്നില്ല പറയ്. എന്ത് ഡീ കൊഴപ്പൊന്നും ഇല്ലാ ഇങ്ങനെപോണ് ന്താ ൻ്റർത്താനം
നല്ലവർത്താനം തന്നെ, ഉം
അതെ
മറ്റെ ഇതാ എന്റെ ഒക്കത്ത്ണ്ട്
കോട്ടോ
സേട്ടു ഇപ്പാൻ്റെപ്പം വെയ്കാണ് ഇപ്പാൻ്റപ്പേ.. എങ്ങെട്ടാന്നെന്നും അറിയില്ല ഓരാണ്ട് പെയ്ക്ണ്
തിന്നാം പോയ്‌കാ..
ഹ്.. ഹ് എന്താ അറിയില്ല. അതൊക്കെ, വന്നാ അറിയെള്ളൂ. അയിൻ്റെടീലെന്നും മ്മക്കറീല ഓല് ഇപ്പർ ഇപ്പേയപ്പാണ്ട് പിന്നാലെ പേയ്ക്ക എടീ ജ് എന്ത് പാമ്പസ് ഇതാക്കിയതില്ലേ അഹ് ഇങ്ങട്ട് കിട്ടില്ലാ...
ദേശത്തിന് മാറ്റ
രണ്ടു ഈസം കഴിഞിട്ടേ പറ്റെള്ളൂന്നോ
ആഹജ അതെ
ആഹ ഓ ആഹ ആ അങ്ങക്കെ ഏ.... ഞാപ്പ ഇന്ന് വരുന്ന് പർഞാണ്ട് മെസ്സേജ് ഉണ്ടായിന്നു
ല്ല ആ ശരി അതെ
ഉം ഞപ്പെതന്നെ കിട്ടൂ? ഉം
എസ
ആഹ ആ ആം
ഡെലിവെറി എന്തോ പ്രശ്നണ്ട് അത് ചെലപ്പോ ആൾക്കാരെ കിട്ടാത്തൈന്റെയൊക്കെ പ്രശ്നം വരുയ് പോയ്‌ക്കോട്ടെ വെറുന്തെ എല്ലാ ദിവസം ഒന്നും പണിക്കേകൂല
ഉം ആഹ.. ഉം അതോണ്ടാക്കാരം ഉം... എങ്ങനെ?
ആ പ്പൊ കേക്ക്ണ്ട്, നോർത്തൊരു, സൗണ്ട്, അങ്ങനെ ശരിയായിന്നില്ല. ആലോ. ഇപ്പൊ കേക്ക്ണ്ട്, കേക്ക്ണ്ട്,
ആ ചെലെ ആൾക്കാരെ, ചേലെ ആൾക്കാരില്ലേ എന്ത് പറഞ്ഞാലേ ഈ അയ്മ്പതും മുപ്പതും ഓർഡറൊന്നൂല്ല പ്പോ
ആഹ. അങ്ങനെക്കെണ്ടാവും.
ആഹ് ഒറ്റ് ഒറ്റെന്നിനായിട്ട്
പോലാ വാർത്തക്കൊരു അത് പത്തോടറു കൂടി കിട്ടെട്ടേന്ന് കെരുതി കാത്തുമ്പോലൊക്കെ ഉണ്ടാവും
അ ആ ന്ന അതെന്നെയ്ക്കാരം ത് ഇന്നിപ്പോ ഇന്നലെ കിട്ടുന്ന് ഇല്ലെയ്ന്നു ഒരു മെസ് ണ്ടേച്ചൊക്കെണ്ടായിനു അയില് ഇന്നലെ വന്നിട്ടില്ല ആ. ബെസ് ത്ജ്ജ് വന്നീനു ന്നി്ട്ട് ഞാന് ഞാൻറെഡിയാണൊക്കെ പറഞ്ഞീനു. അങ്ങ്ട്ട് റി ആ നമുക്കങ്ങനെ കൊടുത്തീനു പിന്നെ. യ് ഇത് കഴിഞ്ഞിട്ട് ഇന്നലെ വരെ വന്നിട്ടില്ല പിന്നെ എന്ത ഇന്നലെ രാത്രി ണ്ട് മെസ്സേജ് നാളെ ഇന്നത്തൊപ്പം പതി കിട്ടൊന്നുല്ലല്ലോ വരുന്നില്ലത് അല്ലെയ് പിന്നെ ഇന്നൂല്ല അപ്പൊ പിന്നെ ആ എന്ത്. ആആ ഹാ ഒരു മിനിറ്റ്
കിട്ടുന്നു രണ്ടാം പേരീം കി ട്ടുന്നു.
ഉം പിന്നെ ഇപൾക്ക് എന്തിന്റെന്ന് വച്ചാല് കാൽസ്യോം പിന്നെ വിറ്റാമിനും പിന്നെ.. ആ രക്ത രക്ത്തത്തിന്റെ ഇതൊക്കെ തോണുന്നു.
വേറെന്തേ ഏതൊക്കെ എന്തായാലും നല്ല കായി പൊട്ടണ ട്ടസ്റ്റാളാണ്.
ഉം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി ചീതാ മതിയാർന്നു.
ആഹ അപ്പാത്തെ പൈസളു.
ആ അത് വെടെ എന്താകുട്ട്യാളെ ഡോക്ടറെന്നെ.
കുട്ട്യാളെഡോക്ടർ ആ.
ആ പൊ ഇപ്പൊ ആശുപത്രിക്കുടെക്കൊ കുട്ട്യോളെ ഡോക്ടറൊക്കെണ്ടല്ലോ. അതെലേ ഉം ഏതിനൊരു ടെസ്റ്റിനോ. ഉം
എങ്ങനെ ഏ ഉം അവിടെ നങ്‌കീറെയ് ഇറയ് ഹ് ഇറ്റാമണ്ടിത്രണ്ട് നിങ്ങളെന്തേത് കൊടുക്കാൻ പറഞ്ഞ്ക്ണ് ഏ.
ശരിയായോ റേഞ്ച്ണ്ടത്
ആ പ്പൊ ശരിയായി നേർത്തെന്തോരു പരവര പരവരേരുന്നു. പാത്തുമ്മന്താ നീച്ചിട്ട് കരയാ.
മ്മ് ഉം
ഏ എന്താ കൾച്ചാ എന്താ ഒരൊച്ചങ്ങനെ കേക്ക്ണ്ട്.
ഉം ഞാപാല് കൊടുത്തേപ്പൊ തരിപ്പ്പ്പോന്നെ ശരിയട്ടിലാന്ന്
ഏ എങ്ങനെ
ആ
ഉ ഉ
ഏ പിന്നെ എന്തേന്ന് ചോറും കറിയൊക്കെ.
ഏ അ ഒര അപ്പൊ അല്ല സേട്ടൂ ന്. ആഹ് ഞാൻ പറഞ്ഞിലേ നാടൻ കോയി നെ അറുത്തി ന്നു.
ആഹ് നാടൻ കോഴി നെ അറുതിന്നു വെറും ചോറും നാടൻ കോഴിയും.
ഉം
ഉം അത് നല്ല കോമ്പിനേഷൻ ആണല്ലേ. ഉം
ഞക്കട്ടോ
ആഹ ആയിക്കോട്ടെ പിന്നെ ആ മറ്റവരൊക്കെ ഉണ്ടാവില്ല ആ സെറിയും ബലസജിക് വിളിച്ചിട്ടുണ്ടാവും ല്ലേ. പിന്നെ നൗഫല് വിളിച്ചിരുന്നില്ലേ? മറ്റേ കുട്ടികളും ഇവിടെണ്ട് ഒരാള് ഉറങ്ങാണ് ഇല്ലല്ല മീനിന്റെ അടുത്ത്ണ്ട്. എന്താ ഇസാക്കും റിതും ഇപ്പാന്റെ പ്പം പെയക്കണ് ഇമ്മണ്ട് ഇവിടെ ഫോണില് കാണണ്. സിനിണ്ടവിടെ ഇരിക്കണു ഉ അങ്ങനെയൊക്കെ ഞാനും തന്നെ ഇപ്പ ഇങ്ങനെ ഒഴിവ് സമയാണ് അപ്പൊ അങ്ങനെ വിളിച്ന് പാത്തുമ്മണ്ട്ന്റെ ഒക്കത്ത്
പാത്തുമ്മാന്റെ ങ ങ അത് കുത്തി വരുത്താക്കാന ക്കാനായി ലേ അറിയാ കക്കണെങ്കി ഒന്ന് കുത്തണം പാവയിന്
ആഹ ഇനിപ്പോപ്പത്തമാസ ഒത്തിരി സൂചി വെക്കാനായിക്കണ് ആഹ
ആ ഒക്കെപ്പാടൊപ്പാ.
ആ ഒക്കെപാടെ ഒപ്പാണ് ഉം
മുറ്റയമീടി ഇത്രടെ മരുന്ന് കൊടുത്തലുണ്ടോ ഉള്ള തലന്റെ അവിടെന്ന് ന്നാ വെള്ള കളർണ്ടോന്ന് നോക്കിക്കോണ്ടട്ടോ.
ഒന്നും കാണണ് ഒന്നുല്ല.
ഉംഅല്ല ചെപ്പൊ വെറുതെ ഇതിനൊക്കെ ഇയിപ്പോ എന്തെങ്കലുമൊക്കെ സംശയ മ്പളതങ്ങനെ നോക്കിയിട്ടാണ് എഴുതി ഓളോടണ്റഞ്ഞു ഇന്നോടരഞ്ഞു വൈറ്റമിൻഡിത്രിടെ കുറവ് നിങ്ങൾക്ക് പള്ളി ഓള പള്ളിച്ചോള പള്ളിയിലായപ്പ ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെയന്ന്
അതേല്ലേ എവിടെന്നു തലന്റെ നെറ്റമ്മേ
നടുക്കില് ആ
നെറ്റിന്റെ നടുക്കല്
ഉം എന്താടൊണ്ടോ?
ഉം നോക്കുന്നില്ല എനിച്ചു മനസ്സിലാവായിട്ട് എന്താന്നാവിനി
ഡോക്ടർക്ക് ആ അല്ലനിപ്പ ആ പ്രായം കുട്ട കുട്ടികൾക്ക് മനസ്സിലാവൂല്ലേന്ന് അറിയില്ലല്ലോ പ്പൊ എന്തായി വന്നില്ലേ ആ പെണ്ണെ നമ്മള പുരികം കണ്ടോ? പുരുകം മുതല് മേലക് മുടി ന്റെ അതുവരെ എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കി ഓക്ക് നമ്മള ല്ല എന്താ തലമക്ക് പോണ്ട. ആഹ് നെറ്റിമേ പിരികത്ത മന്ന് മേലെ മുതൽ മുടിന്റെ
ആ ഉ ഉമ്മ എന്താട്ടണ്?
ഇമ്മ ഇപ്പൊ പുറത്ത് കൂടേ എന്താ നടക്കണ് ണ്ട് ഇപ്പന്ന് മഴ തോർന്നിട്ടുള്ളു.
ഉം ഉം ഉം ഉം വേറെ എന്തൊക്ക എന്തൊക്കെയ കുയിച്ചിടണംന്നൊക്കെ പറഞ്ഞീനു ഉം ആഹ് മുളകും തെജ്ജൊ അ ഒക്കെ ഇണ്ടാ അവിടെ മുന്നില് ഉ എന്തായിരിക്കണ എ ഇപ്പേ
വെറുതെ മന്യേകാലം പേടിപ്പിച്ചിച്ചാൻ കൂടു വല്ല പോയാല മാറ്റി.
ആ ആ ഏ എങ്ങനെ കാട്ട
ഉം ഉം
ഉണ്ടോ ഫ്തരുഉപ്പോക്കന്നോല്ലല്ലോ.
കൊയിയാ ഞാൻ തൊട്ട് ഉറക്കൻ കറത്തിക്കവാണേനും ന്നാ വല്യതെരക്കടല്ല ഓളക്കോണ്ട്. ഹലോ, കുഞ്ഞുമാടെ കേക്കുന്നുണ്ടോ? ആരോ സമീനമോളെ
അലോ
ആ കേക്കണീല്ലേ?
ആ ഇപ്പൊ കേക്കണ്ടടി ഇവിടെ റേഞ്ച് ഒന്ന് പോയി ഉ ഉം എന്താതാ ആവല്ലേ കുട്ടിനെ കാണല്
കൂട്ടനൊക്കണല്ല എന്താ ഉച്ചക്കാണ്. അവിടുന്ന് പത്തിരുപത്തഞ്ച ആൾക്കാര് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു.
ആ ഇരത്തഞ്ച് ആൾക്കാരുണ്ടോ അല്ലാം ഇപ്പോഴത ഒന്നാണ് മുത്തോള്ളത്
മുത്തോളത് നാളെ പെറ്റിനോട്ടിക്ക കൊണ്ടല് ബുധൻ ഉ അമ്മ പോണന്ന് പറഞ്ഞ പോണ്ട പിന്നെ വ അ ആരക്കെങ്കില ഒരാൾ ഉണ്ടെങ്കി പോവാന്നൊക്കെ പറഞ്ഞ അത്ര
ഉം ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞമ്മ ഉ പോണില്ലന്ന് പറഞ്ഞ ഞ എപ്പോഴും ഉണ്ടാവുക ഉറപ്പൊന്നുമില്ലന്നൊക്കെ പറഞ്ഞു. ആ എന്തായാലും പോണല്ലോ? ഉ എത്ര ആ
ഇവിടുന്ന് പത്ത് ഇരുപത് ആൾക്കാര് പോണണ്ട്.
ആ ഇരുപത് ആൾക്കാരില്ലേ വണ്ടി ഏൽപ്പിച്ചിക്ക എന്താവല്ലേ?
വണ്ടില്ലാ പിന്നെ എന്തരുന്നു വണ്ടി അഞ്ഞപ്പോ ഒരു ബസ്സ എന്താ സംഭവ ഉ എന്തായാലും നല്ല ബെ ബം ബെമ്പം പരിപാടിയാണ് ആ അല്ലാടത്തൊക്കെ പരിപാടി നടത്തട്ടെ അല്ലാത്തനുംന്നും ഉണ്ടാത
ആ അതെ ആ അതന്നെ ആ ആ അതന്നെ ഉ
പിന്നെ
ഉം പിന്നെ എന്താ നല്ല വർ ത്തങ്ങനെ പിന്നെ ഞാനോ ഉറപ്പൊന്നുല്ലടി ചന്ന് മദ്രസും ഉണ്ട് സ്കൂളും ഉണ്ട്. പ്പ പിന്നെ എങ്ങനെ എ ആയിക്കോട്ടെ.
ഏ പ ആ സമയവട്ടെ.